ഹലോ
ഹലോ ആ കേക്കാണില്ലേ
ആ ഉണ്ട് കേക്കണണ്ട്
നല്ല വർത്താനം എന്തൊക്കെ വർത്താനം
സുഖം
ഫുഡ് കയിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചു ഇങ്ങള് കഴിച്ചില്ലേ
ഓ കഴിച്ച്
ആ കൊറെയായി ഇപ്പൊ ഒരു വർത്താനം ഇല്ലാത്തോണ്ടേ
ആ
എന്തൊക്കെയ എന്നിട്ട് വിശേഷങ്ങള് കുട്ടിയോളൊക്കെ
ആ എല്ലാരും സുഖായിട്ടിരിക്കുന്ന് ഞാനിപ്പോ പുറത്തു പോയിട്ട് വന്നിട്ടൊള്ളൂ
ആ മഴ ഇണ്ടോ
ഇവിടെ ഇപ്പം മഴയില്ല നേരത്തെ മഴ ഇണ്ടേനു
തോർന്നു നല്ല വെയിലാരുന്നു രാവിലേക്ക പെട്ടെന്നാ മഴ വരുണെ
ആ ഇപ്പൊ നല്ല മയക്കാറിണ്ട്
മഴക്കാലാണ് മഴ പെയ്യണം പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞ പൊറത്തെറങ്ങാൻ തോന്നൂല
ഒക്കെ ചെളി ആയിരിക്കും
ചെളി ഉം വെള്ളം ക്കെ ആകെ തെറിക്കും കുട്ടിയോളൊക്കെ സ്കൂള് പോകു ഒക്കെ ച്ച ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്
ആ ഡ്രസ്സ ആണെങ്കില ഒന്നും ഉണങ്ങൂല
ആ പിന്നെ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചില്ലേ
ആ കഴിച്ചു ഫുഡ് കഴിച്ചു ഇങ്ങൾ കഴിച്ചിലെ ഫുഡ്
ആഹ കഴിച്ചു ഞാന് മോന് സ്കൂൾ ട്ട് വരും ഇപ്പോ രണ്ട് മണിയൊക്കെ ആവുമ്പോഴേ അപ്പൊ ഓൻ വന്നു കഴിഞ്ഞ ഒനും ഫുഡ് കൊടുത്ത് ഫുഡ് കഴിക്കലും കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കായിരുന്നു
ആ
പിന്നെ വന്നിട്ട് വീട്ടിലെള്ളാർക്കും സുഖല്ലേ കൊഴപ്പൊന്നുംല്ലല്ലോ
ഇല്ല ഇല്ല കുഴപ്പമില്ല എല്ലാരും സുഖമായിട്ടിരിക്കുന്നു മഴ ആയതുകൊണ്ട് പനി പിടിച്ചിനു
ആഹ എല്ലാർത്തും ഉണ്ട് ഒരാൾക്ക് തുടങ്ങിയാൽ മതി വീട്ടില് പിന്നെ അട ക്കി. പനിച്ചിട്ടേ പോകുള്ളൂ
ആക്കുമ
ഉം പണ്ടൊന്ന ഇനി ഇത്രത്തോളം ഇല്ലായിരുന്നു ഇപ്പൊ എവിടെ നോക്കിയാലും പനിം ജലദോഷം ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ ഒരു കൊറോണ വന്നു പോയിഞ്ഞാലേ ആകെ എല്ലാരും ഈ പനിന്റെക്കതിൽ പൊട്ടുപോയതാ പിന്നെ എന്നിട്ട് ഇവിടെ ചെറിയ മോന്ക്കൊക്കെ പനിയും ജലദോഷംക്കെ തന്നൊയിരുന്നു ഇപ്പൊന്ന് ഇങ്ങനെ
ആഹ്